ഹലോ ആൾ മറണ്ട ഹലോ
ആഹ് പറയ് കേൾക്കുന്നില്ലേ
കേക്കണ്ട് എന്താ പാട്
പിന്നെ എന്തായി പണി ആക്ളൊക്കെ കഴിഞ്ഞോ
പണികള് കഴിഞ്ഞില്ല കഴിഞ്ഞോണ്ടിക്കാണ്
ഏഹ് ഇന്നെന്ത ഇണ്ടാക്കി സ്പെഷ്യൽ എന്തെലും ഉണ്ടാക്കണ്ടാ
വൈന്നേരംല്ലേ കോഴിക്കറി പത്തിരി
കറി ആഹ് അയ് ശരി അങ്ങനെല്ലേ ആഹ് കൊണ്ടറല്ലേ ആഹ് ഞാൻ ഇനിയിപ്പോ ഇന്ന് ഇണ്ടാക്കണില്ല കോഴിക്കറി ഇന്നലും കോഴിന്നെയാന്ന് നാളെ ഉണ്ടാക്കാച്ചിട്ടെ നാളെ കോഴിക്കറി പത് ഇത്തിരിയാക്ക ഇന്ന് കൊറച്ച് ചോറ് തീമട്ടിട്ടുണ്ട് മീൻ ഉണ്ട് അയല വാങ്ങി വച്ചിട്ട് അതുകൊണ്ടന്ന മുളക് ഇടും ചെയ്യാ അത് പൊരിക്കയും ചെയ്യാ അത് മതി ആ അതുണ്ടാക്കിയ അത്ര മതിയല്ല പിന്നെ ണ്ടെങ്കിൽ അപ്പൊ കടി എന്തേലും ദോശയ എന്തേലും ഭാര ദോശ ഉണ്ടാക്കി എന്താന്നറിയ പിന്നെ അതേ തിന്നുള്ളൂ ഈ ചോറ് ഇവിടെ ഇരിക്കും അതാ പ്രശ് അ
ഉഴുന്ന് ദോസെ
ഏ ഉഴന്ന് ദോശ ഒന്നും ഇ ഇവിടെ പറ്റൂല മക്കൾക്ക് പറ്റൂലാ ഉം ഇഡ്ലി, വെള്ളപ്പം ഉഴുന്ന് ദോ അതൊന്നും പറ്റ പറ്റൂല മറ്റേ ഒന്ന് ഉഴുന്ന്ദോശ മസാലദോശ അതൊന്നും പറ്റ നൂൽ പുട്ട് ഇഷ്ടമ് നൂൽ പുട്ടിന് തന്നെഇവർക്ക് ചിക്കൻ കറി വേണം എന്റെ വലിയന് ചെറിയനക്ക് തേങ്ങാ പാല് ചെറിയന് ക്ക് കുക്കൊക്ക തേങ്ങാ പാല് നല്ല രസമാണ് നല്ല ടേസ്റ്റ് ആണ് തേങ്ങാപ്പാലും നൂൽപുട്ടും തേങ്ങാപ്പാലും കൂടി നല്ല ടേസ്റ്റാണ് കൊറച്ച് പഞ്ചസാര ഇടണം നല്ല ടേസ്റ്റ് ആണ്
അപ്പളും വേണം കറി ഉണ്ടാക്ക ഒരാൾക്ക് കറിയില്ലണ്ട്
റി വേണം അപ്പൊ ഞാൻ ഉണ്ടാക്കൂലാഅപ്പൊ കറി ഉണ്ടാവുമ്പോളേ ഉണ്ടാക്കൂ കറി ആയ എല്ലാവരും കൂട്ടും തേങ്ങാപ്പാലായ ഒരാൾ കൂട്ടുള്ളൂ അല്ലേ ഞങ്ങൾ രണ്ടാളും പറ്റുള്ളൂ അപ്പൊ ഒരാ ക്കെ കറി ഉണ്ടാക്കണ്ടേ
ആ
അതന്നെ പിന്നെ ഒരു കൈയ്യില് കറി മതി അയിനാണ് ഇപ്പോ ആ അയിന് ഞാന് എത്ര മെനക്കട വെച്ചിട്ടിക്ക
അയിന് കൊറച്ച് തോന്ന ഉണ്ടാക്കി പിടിച്ചപ്പച്ചാ
തല്ലേ അത് മറ്റേത് പിന്നെ കാക്ക ഉണ്ടാവുമ്പോ പിന്നെ ഡെയിലി ഓരോ കറി മാറ്റി മാറ്റി കറി ഉണ്ടാക്കണ്ട
ഏ
പിന്നെ അങ്ങനെ മക്കളും ഞാനും കൂടി ആകുമ്പോ പിന്നെ ഞാന അങ്ങനെ ഒരു ദിവസ രണ്ട് ഇതേമാതിരി കറി ഉണ്ടാക്കും ഒരീസം തേങ്ങരച്ച കറി ഉണ്ടാക്കും എന്നിട്ട് അതവിടെ കൊറച്ചെടുത്തിട്ട് ബാക്കിയവിടെല്ലാതിക്കും ഒരു മുറി തേങ്ങന്റെ പകുതി ക്കുള്ളൂഎന്നിട്ട് അവിടെ വെച്ചിട്ട് പിറ്റേന്ന് ഞാന് എന്തെങ്കിലും മുളകിട്ട കറിയോ അല്ലെങ്കി മ മസാല മല്ലിക്കറി ഉണ്ടല്ലോ ഈ മീനല്ലാത്തത് വേറെ എന്തെങ്കിലും സാമ്പാറോ അല്ലെങ്കില് എന്തെങ്കിലും ഒക്കെ മസാലക്കറി വെക്കും ഞാൻ എന്നിട്ട് മസാലക്കറി അങ്ങനെ മല്ലി അങ്ങനെ തേങ്ങരക്കാത്ത കറി വെച്ചിട്ട് അതവിടെ വെക്കും ഞാന് അത് എന്നിട്ട് അതെടുക്കും അന്ന് പിറ്റേന്ന് എന്നിട്ട് തേങ്ങ അരച്ച കറി എടുക്കും പിറ്റേന്ന് അങ്ങനെയ ആക്കും അപ്പൊ രണ്ടിസം
ആ വേറെ വേറെയായല്ലോ
വേറെ വേറെ ആവൂലേ ഡെയിലി ഒന്ന് കൊടുക്കുമ്പോളല്ലേ പ്രശ്നള്ളൂ ഇത്പ്പ എന്നും ഇപ്പ അത് ഇങ്ങനെ ഉണ്ടാക്കണ്ടേ
അതന്നെ
കുട്ട്യാളും ഞാനും കൂടി ആകുമ്പോന്ന് ഒന്നിനും ആവശ്യല്ലല്ലോ ഞാൻ മാത്രമാണ് ഉച്ചക്ക് ഉണ്ടാവുക ഞാനാണെങ്കി ഒരു നേരെ ഫുഡ് കഴിക്കുള്ളൂ
രാത്രി കയിച്ചല്ലാ
ഏ
രാത്രി അയച്ചൂലെ
ഇല്ല്യ രാത്രി കഴിക്കൂല ഞാൻ വേകിട്ടാണ് ഫുഡ് കഴിക്കുക വൈകീട്ട് തന്നെ ഒരു മൂന്ന മണി ആ സമയത്ത് ആ ചോറ് കഴിക്കുള്ളു പിന്നെ ഞാൻ ഒന്നും പിന്നെ ചോറ് കഴിക്കൂല പിന്നെ ഞാന് വൈകുന്നേരം മൈരവിന്റെ ആ നേരത്തെ ചായ കുടിക്കും അപ്പ എന്തെങ്കിലും ആധിക് ബേക്കറൊക്കെ തിന്നു പിന്നെ ഇപ്പ ബേക്കറൊക്കെ ഒഴിവാക്കി അപ്പ അങ്ങനത്തെ ഒന്നും തിന്നലില്ല ചായ എടുക്കും എന്തെങ്കിലും ഒരു ചെറിയത്തുണ്ടെങ്കിൽ ബിസ്ക്കറ്റോ എല്ലോ കേക്കോണ്ടങ്കിലും അത് എടുക്കുന്നല്ലാതെ
മ തരം കൂട്ടൂലേ
മധരൊക്കെ തിന്നു മധുര കേക്ക നല്ല തി കേക്ക്ന്ന് പറഞ്ഞത് എന്ത് തിന്നും ചായന്റെ വ ഞാൻ നല്ല മധരം തിന്നു ഇപ്പ മധുരം ഭയങ്കര ഇഷ്ടമാണ് മധുര ഒഴിവാക്കൂല്ല അത് അറിയ മധുര ഒഴവാക്കിയാ തന്നെ എന്റെ തടി കുറുന്നറിയല്ലേ ഞാൻ പറയാ അതും ഒഴിവാക്കിട്ടുള്ള തടി കൊറച്ച ഇനിക്ക് വേണ്ടാന്നറിയാം
ആഹ
ഹ ഹ പി
ആ അത് ഞമ്മക്ക് ചെലായാലേ വെക്കൊതോ
ആ ഏ കൂടുതല ഓ ആദ്യക്കൊക്കെ ഞാൻ ചായലൊക്കെ അല്ല മധുരന്റെ പുര്യപ്പിള പറ ഒരു നാട്ടിലുള്ള ചായ ആൾക്കാർക്ക് മുഴുവൻണ്ടാക്കാ എന്റെ ഈ ഒരു ചായത്തെ മധുരം കൊണ്ട എന്റെ പുതിയാപ്പളൊന്നും തീരെ മധുര ശുകറൊന്നുംല്ലാ എന്നാലും മധുരം തന്നെ തൊടൂല മധുര ഇടാത്ത ചായ മധുര ഇടാത്തതാണ് ഇൻ ക്കാണെങ്കിൽ പായസം മധുരം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ലഡു ജിലേബി ഒരു ദിവസം ഞാൻ ഷുഗറോ ക്കാൻ പോയി രാവിലെ ജിലേബി ലഡു ഇടൊക്കെ തിന്നുകാണ്ടാണ് പോയത് റബേ ചിർച്ചിട് ഏ ആഹ ശുഗർണ്ടോല്യേന്നർ ര്യാൻ വേണ്ടിട്ടേ അപ്പ പറഞ്ഞ തീര ഉണ്ടാവൂല ജിലേബിടൊക്കെ തിന്ന അതാണ്ട് ഷുഗറോക്കാൻ പോയാ പിന്നെ എന്നാറി ഞാൻ പറയും ഇങ്ങളെ തടിണ്ട് ഞാനിങ്ങനെ മധരം കൂട്ടുന്നുണ്ടച്ചിട്ട് ഓരോരുത്തരുടെ ശരീരത്തിലുള്ള മധുരത്തിനുസരിച്ചിട്ട് ഇത്ണ്ടാവുള്ളൂ എന്റെ ശരീരത്തിൽ അങ്ങനെ വലിയ മധുരൊന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് വലിയ മധുര ഉണ്ടാവില്ലന്ന്റ ഷുഗർ ഇല്ലേ പക്ഷെവേ വേ അങ്ങനത്തെ ഒന്നുംല്ല വരാ ക്കട്ടെ കുളത്ണ്ട് മറ്റേ തൈറോയിഡ് അത് വന്ന് പെട്ടക്കണ് അ അപ്പൊ കുറഞ്ഞും ചെയ്തുക്കണ കേട്ടോ അപ്പൊ തീരെ ഒന്നായിക്ക മറ്റേത് പത്തൊക്കെ
അതല്ല അപ്പൊ ഇനി മരുന്ന് എന്നും കുടിച്ചണ്ടേ
എന്നും കുടിക്കണം ഷുഗറിന്റെ മരുന്ന് കുടിക്കണമാരി ഞാൻ നോക്കുമ്പോ വെറും വയറ്റിലെന്നും കുടുിക്കണം
ഈ ചെ ഈ നാടൻ മരുന്ന് ഇത് ആ കൊ കുടിച്ച പൂർണ്ണമായിട്ട് മാറും ഒക്കെ പറഞ്ഞേക്ക
ആഹ പറഞ്ഞേക്കാ അങ്ങനെ ഇന്റെത് ഇപ്പൊ പറ്റാ കൊറഞ്ഞിക്കണ്
ഉം
തൈറോയിഡ് ഉണ്ടച്ചിട്ട് പ്രത്യേകിച്ചായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല അടക്ക പൊളിക്കൻ എന്താ കത്തിയ ആഹ കത്തിയാ അടക്കപൊളിക്കാനേ
കത്തിണ്ട്
ഏ ഇപ്പ ഇണ്ടല്ലോ ഒരു സാധനം നമ്മളെ തേങ്ങ പളിക്കണ മാരി
ആ വച്ചത് അങ്ങനെയല്ല കണ്ടിട്ട്രു എളുപ്പം ഇതിന്റെ അത്ര എളുപ്പം തോന്നൂല
ആഹ
മച്ചേലാവണം
ആഹ
ഇത അഴപ്പം
എൻറെ അനിയത്തിറോടുണ്ട്ന്ന് പറഞ്ഞ
ആഹ
എന്താ വേറരു സാധനംുണ്ട്േ ഇങ്ങനെ ഇവിട കുത്തി കൊടുത്ത കട് ഇങ്ങോട്ട് പിടിച്ചു വഴിക്കുക
ആഹ
അപ്പൊ എന്താന്നറിയോ അപ്പൊ വേണ്ട ചാടോ അത് ഞമ്മൾ ഉണ്ടാക്കിക്കുക
ആഹ
ഉള്ളന്ന് നടുക്കട കുത്ത് മ്മള് തേങ്ങൊക്ക ഇണ്ടില്ലേ നവിട കൊൊിക്കൂലേ
ആഹ
ചെറിയ സാധനമാണ് നമ്മെ കൈക്ക പിടിച്ചിട്ട് അടക്കപ്പ ഞമ്മള് കത്തിയോണ്ട് ഓട്ടൂലേ കത്തിയ കൊണ്ട് ഓട്ടുമ്പോ ഒന്നിച്ചി് നാട കൊണ്ട് പോളില്ലല്ലോ ആ അപ്പൊ ഇത് അേതിരിങ്ങട്ട് ഓട്ടി കൊടുക്ക്പോ ഇോ് വിടന്നി് സധനം പിടിച്ചട്ട് നമ്മുടെ കട്ടിംലെയറെ ല്ലേ അതേമാരി ആണ്ടും കൊണ്ട്പയ്ക്കാണ്ട ഒരു സാധനം എന്നിട്ട് അതുകൊണ്ടാണ്ട് ഓട്ടി കൊടുത്തിട്ട് നമ്മള്ത്ത എവിടെിലും വെച്ചാണ്ട് ഒന്നിന്റെറെ അങ്ങനെണ്ട് ഒട്ടുക എന്നിട്ട് തേങ്ങ കൊിൊിച്ചിരുന്ന മാതിരി നമ്മൾ ഇങ്ങോട്ട് വിടർത്തി കൊടുക്കാപ്പ പൊളി നടണ്ട് പൊളി അങ്ങട്ട് കിട്ടും സാനം
അ അത് ഞാൻ കണ്ടിലട്ടോന്നാ
സുഖണ്ട് ഓള് എങ്ങനെഓ ഓരോ ദിവസം അവിടെ കൊടുുന്നീ നിന്റെ പരിക്ക് എന്തോ ചെയ്യാൻ വേണ്ടീട്ട് ഇപ്പൊ കൊല്ലനെ കൊണ്ട് അണപ്പി ചാരാ എന്തിനോട് കൊണ്ടരണണ്ടി
കേട്ടോ അങ്ങ് അന്ന് വാങ്ങിയതാ ഏ അങ്ങനെ കണ്ടേക്കാാര്
ആഹ അങ്ങനെ കണ്ടതാണ് അപ്പൊ ദത്ത അടി സാധനംങ്ങനെ കൂല കറണ ചോദിച്ച പറയാ അടക്കൊളിച്ചതാണ് നാട്ട ഓളോടെ ഇന്തേവരെ അടക്കി ഇന്തൊക്കെ ഇണ്ടായി
ആ
നല്ല എളുപ്പംണ്ട് കേയറിയിട്ട്
ഞാൻ നോക്കിയില്ല മറ്റേനെയഞൻ വങ്ങീയില്ലട്ടോ അതിനോട ഇങ്ങനെ കൊളിച്ചണല്ലാതെ
ആഹ അത് അത് ഇതമാതിരി തന്നെയ ആതൊണ്ട് അതും നഞമ്മള് തേങ്ങാ കൊള്ളുമ്പോ തേങ്ങാ പുത്തനമാതിരി ഒരു കുത്ത അത അടക്കാണ് കുത്തി കൊടുത്തക്കാണ്ട് ഇങ്ങനെ മേനക്കട്ട കൊൊന്തിച്ചാല് ഇങ്ങ് വരിക അതന്നെ
ഏട്ടത്തിളൊക്കെ ഉണ്ടോ അഞ്ചത്തിളൊക്കെ
ഇല്ലയ ഒരാള ഉള്ളൂ ഒ അനിയത്തി രണ്ടാങ്ങളാരും
ഹ
ഉ എന്റെ മൂത്ത് തരാ ആങ്ങള എന്നന്നിട്ട് ഞാന് ഇന്നിട്ട് എന്റെ അനിയന് എന്നിട്ട് അനിയ എത്തി
ആഹ ശരി
പിന്നെ കല്യാണകഴിഞ്ഞ് കുട്ടികളുമായി.
ഓ കുട്ടികളില്ലേ
ചെറിയ ഏ അനിയത്തിക്ക് നാലെണ്ണമുണ്ട് ആളെ കല്യാ ല്യാണം കഴിഞ്ഞ് ആദ്യം കുട്ടികൾ ഉണ്ടായിന്നീല്ല അവള് ചികിത്സയൊക്കെ ചെയ്ത് ഇതാക്കി എന്നിട്ടും ഉണ്ടാവായി ഉമ്പ്രക്കൊക്കെ പോയി
പിന്നെ ഉണ്ടായതാ
എന്നിട്ട് പിന്നെ പിന്നെ കുട്ടികൾ ഉണ്ടായി പിന്നല്ല പിന്നെ ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടിക്ക് രണ്ടു വയസായപ്പോത്തേനും മ മറ്റേ കുട്ടിയും പള്ളയിലുണ്ടായി ഓ ളെ പിന്നെ ഓളെ പിന്നെ വല്ല്യ കെട്ടിച്ച് കൊടുത്തത് നല്ലതാണ് ഓക്ക് ഓള് പിന്നെ അധികം ദുബായിലും അങ്ങനെ പിന്നെ ഓര് അങ്ങനെയാണ് നിക്കല് ദുബായിലാണ് ആൾക്കാർ അധികം ഓൻ എങ്ങാണ്ട് ഒരു മാസം ഉണ്ടായ ഒരു ഇത് മാസത്തില് പത്ത് ദിവസത്തിന് വരും എട്ട് ദിവസത്തിന് വരും രണ്ടു ദിവസത്തിന് വരും ഓ ഓനുക്ക് തോന്നുമ്പം ഒക്കെ ഓൻ വരും അങ്ങനെയാണ് ആ ഓ നുക്ക്‌ നല്ല ഉള്ളവരാ
നിങ്ങള് പോയിനിയോ
ഞാൻ പോയിട്ടില്ല എല്ലാരും പോയി ക്കണ് എന്റെ വീട്ടിത്തേ എല്ലാരും പോയിക്കണ് ഞാനെന്നേ ഒള്ളു ബാക്കി
ആ
എല്ലാരും അവിടെ പോയി പോയവരും വരുന്നവരൊക്കെ തന്നെയാണ് ആങ്ങളമാരും പെണ്ണുങ്ങളും ഇവളും ഇവള് ഇവളിപ്പം വെക്കേഷനില് ഇപ്പോ പോയി വന്നതാണ് ഇപ്പ വന്നിട്ടേയുള്ളൂ പതിനഞ്ച് ദിവസം പതിനഞ്ചാം തീയതിമറ്റോ ഇവൾ വന്നത്
ഏ
ഉം
അത് ശരി
പിന്നെ
പിന്നെന്താ വേറെ
അങ്ങനൊക്കെ പോണു മഴ ഇവിടെ പെയ്തി ട്ടില്ല ഇവിടെ നല്ല വെയില്
ആ ഇപ്പ ഇവിടെ തോർന്ന് പെരും വെയില്
ആ അതന്നല്ലേ പറഞ്ഞത് ഈ പ്രാവശ്യത്തെ മഴ വല്ലാത്ത മഴ എനിക്കൊരു കോള് വരിണണ്ട് കേട്ടാ എന്നാ ആയിക്കോട്ടെ ഞാൻ വിളിക്കാം